ബ്രോ
ഹായ് എവിടെ
ഉം എന്തെ ചായൊക്കെ കുടിച്ചില്ലേ?
ആ ചായുടിച്ചിരിക്കാണ്
പിന്നെ നമ്മക്കിപ്പ ഞാൻ വിളിച്ച എന്താച്ചാലേയ് നമ്മളിപ്പ പത്താക്ലാസ്സ് കഴിഞ്ഞിട്ടിപ്പ രണ്ട് കൊല്ലായല്ലൊ
അ ആ
ഇപ്പ ഞമ്മള് ആ പത്താം ക്ലാസ്‌ത്തൊന്ന് റിയൂണിയൻ നടത്തിയാലോ അല്ലെങ്കി ഗെറ്റുതെ ഗെറ്റുഗെതറ് നടത്തിയാലോന്നേ
ആ ആ അങ്ങനത്തെ ഒരു കൂടല് എന്തായാലുപ്പോ നടത്തന്നന്നേനു കൊറച്ചു കാലായി തിരിഞ്ഞിപ്പോ ഇനിപ്പോ കഴിഞ്ഞാ എല്ലാരും അങ്ങോട്ടും ഇങ്ങട്ടും തിരിയലോ എടക്കീ ഈയും കോളേജും ഉം ആക ദൂരത്ത് പോവാൻ വിദേശത്തൊക്കൊക്കെ പോവാൻ നിക്കല്ലേ?
അങ്ങനെ എവിടേല് ഒക്കെ ഒന്ന് ക്യാമ്പിത്ട്ടോ അങ്ങനെ എന്തേലു ഒക്കെ ഒരു സെറ്റപ്പില് ഏ എ എല്ലാരോടും ചോദിച്ചോക്കീട്ട് നമ്മള് ഒറ്റക്കാ തീരുമാനടുത്തട്ട് ആർക്കും പ്രശനാവണ്ടാ. എല്ലാവരോടൊന്ന് ചോയ്‌ച്ചോക്കീട്ട്
ആ ഞമ്മളേ വാട്ട്സ്പ്പ് ഗ്രൂപ്പ് ഇതിലൊക്കേന്ന് ആ കൂട്ടായ്മയിലൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ടേയ് എത്രാൾക്ക് പറ്റും എങ്ങനെക്കെ നടത്താൻ പറ്റുക പറ്റിയ ദിവസം ഏതൊക്കെയാ നോക്കീട്ടേ അത് നമ്മക്ക് നോക്കി നടത്താലോ
ആ ആ അപ്പൊ അത് എന്തായാലും കാര്യായിട്ടൊന്ന് എല്ലാരോടും ചോയിക്ക് നമ്മക്ക് അതായത് കൊറെ ആൾക്കാര്ണ്ടെന്ന്ണ്ടെങ്കിലേ അതിനനുസരിച്ചട്ട് നമ്മക്ക് സ്ഥലമൊക്കെ സെറ്റെയ്യാല്ലോ. ഫണ്ട്. കൊറേ ആൾക്കാരുണ്ടാവുമ്പ ഫണ്ടിന് വല്ല്യേ ഇഷ്യൂ ഉണ്ടാവൂല. അന്റെ യോഗതിലുള്ള പ്ലാന് അഡ്വാൻസിലങ്ങനെന്തേലും പ്ലാനുണ്ടോ എവിടേങ്കിലും വച്ച് നടത്താനെന്നെന്തേലൊക്ക ഒരു പ്ലാനുണ്ടോ?
ആ നമ്മക്ക് ഇതേ മാതിരിത്തെ മ്മ് റിസോർട്ടുമായിരത്തെ അങ്ങനത്തെ നമ്മക്ക് ഒരീസം താമസിച്ചിട്ടൊക്കെ കൂടാൻ പറ്റും ആ നമ്മള് ആണുങ്ങള് മാത്രൊള്ളല്ലേ ആൺകുട്ടികള് മാത്രം ഒന്ന് കൂടീ ഇ വലിയൊരു പരിപാടി ആക്കാം. ഉം
ഉം എന്തായാലും എവിടെ ഇപ്പോ എടുക്കുക നമുക്ക് റിസോർട്ട് പോയി എവിടേലും എടുക്കണ്ടേ ഏ അതിന്നിയും റിസോർട്ടെക്കെ എടു മറ്റേ ഇത് ഈ അട്ടപ്പാടി അങ്ങനെ ആ ഈ മലയോര മേഖലയിണ്ട് അത് വയനാട് ഇടുക്കിയൊക്കെ പോയിട്ട് ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ടേ ക്യാമ്പി ക്യാമ്പെയ്യാ അങ്ങനെക്കൊരു സെറ്റപ്പേ ടെന്റ്ക്കടിച്ച് ക്യാമ്പെയ്തിട്ട് അ കോ രണ്ട് കോഴിയെക്കെ കോ
ആ
ഫയർ ഡൻസൊക്കെ ഉണ്ടാവൂല്ലേ. അതക്കെ വൈബു ആകും.
ആഹ്
റിസോർട്ടിനാകാറാകുമ്പോ പിന്നെ അത്യാവശ്യം നല്ല പൈസൊക്ക ആകും. ഇതാകുമ്പോ പൈസ നോക്കാണെങ്കിലും ക കമ്മിയക്കെ കാര്യം
ഓ ആ നമ്മിക്ക്‌ പരമാവധി വിലേക്ക കൊറച്ചിട്ട് നമ്മക്ക് കൂടാൻ പറ്റീത് ആ ആ എല്ലാരിക്കിങ്ങന സന്തോഷിച്ച് കൂടാൻ പറ്റിയ നല്ലൊടസ്ഥലം നോക്കിട്ടേ, നമ്മക്കിവടെ അടു ഇപ്പക്കണ്ടല്ലോ ഇങ്ങനെ ചെറിയ മലേം കുന്നൊക്ക അവിടെയും
നമ്മള ഈ റീയൂണിയനെക്കെ അത്യാവശ്യായി ഇപ്പ ഞമ്മള് ഇത് പ്ലസ് ഇതു കഴിഞ്ഞാലിനിയിപ്പോ ഓരോരുത്തര് ഓരോ ഭാഗത്തും തിരിയും പിന്നെ ഇനി ഇപ്പോ എന്നാ കാണാന്നറിയില്ല ഇനിപ്പോ അടുത്തൊരു കല്യാണം വരുമ്പോ അല്ലേ നമ്മളെന്നു നമ്മളെല്ലാരും ഒന്ന് അങ്ങട്ട് വിളിച്ചാ വിളിച്ചു ഇഞ്ഞിപ്പോ വിളിച്ചാ തന്നെ വെരണൊന്നും കയ്യൂല്ല. ജോലിള്ളാക്കാരാ അല്ലെങ്കി മറ്റെന്തേലും തെരക്കിലക്കെ കേറാം അപ്പൊ അയിനൊന്നും കഴിയൂല
ആം
അപ്പെ ഞമ്മള് ഈ റീയൂണിയനും ഗെറ്റുഗദറൊക്കെ വെറുത തള്ളിക്കളയാതെ എല്ലാരോടത്തു പറഞ്ഞ് മനസ്സിലാക്കണു കാര്യങ്ങള് ഇങ്ങനെക്കേണ് അവസ്ഥാന്നറയേണേ അയിനെ പറ്റി പറയേണ് ഏ
ആഹ് അതങ്ങനെത്തന്നെ കൂടൽ എന്താലും അത്യാവശ്യാ അവരോടൊപ്പം നട ചിയ്യ്ണ് എന്താപ്പ തെരഞ്ഞെടുക്ക്ണ്? എവിടുക്കാ പോണ്ന്നൊക്കെ അറിയാലോച്ചിട്ടേ
പറ്റിയ നല്ല ദിവസം നോക്കിട്ടേ നമ്മക്ക് എടുക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ